നമസ്കാരം ഉണ്ട് എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ
ഓ നല്ല വിശേഷം കേൾക്കുന്നുണ്ടോ ആഹ് വടറെയ് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതി മഴ പെയ്യുണോണ്ട് ആഹ് പക്ഷെ ഇപ്പൊ വലിയ പ്രശ്നല്ല ആ നന്നായിട്ട് പോക്ന്നു പ്രശ്നൊന്നൂല്ല കാലാവസ്ഥ ഇടക്ക് മഴ പിന്നെ എടക്ക് മഴയില്ല പിന്നെ ചൂടുണ്ട് മഴാണ നല്ല ചൂടാണ് ലോണ്ട് ഉം ഇടക്ക് മഴ ഇങ്ങനെ വന്നും പോകുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വന്നു പോന്നതൊണ്ട് ആഹ് അതന്നെ പിന്നെ മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കി ല് വെയിലും ആണ് രണ്ടും കൂടി അറി എങ്ങനെ വരുന്നതൊണ്ട് ബുദ്ധിമുട്ട
മിക്സട് ആണ് വല്ല പനി അങ്ങനെ അസുഖങ്ങൾ എന്ത് എന്തേലും ഹെൽത്ത് ഇഷ്യൂസ് എന്തേലും ഉണ്ടാ ആർ
ഇല്ല പനി വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നെ മഴ ഞാൻ മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പനി വന്ന എന്നിട്ടത് ഏ കാണിച്ചിണ്ടാ യിരുന്നു
ആഹ് ആഹ് ഇപ്പൊ ശിഖല്ലാപ്പനിയുടെ ശിഖല്ലാ പനിയെ കുറിച്ചൊക്കെ പറയണ കേൾക്കാലോ അതുകൊണ്ട് ചോദിച്ച അങ്ങനെ ആർക്കെങ്കിലും റിപ്പോർട്ട് ഒക്കെ ചെയ്തോ അവിടെ
ഇല്ല ഇവിടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നൂല്ല തോന്നുണ്ട് പിന്നെ ഞാൻ മഴ കൊണ്ടിട്ട് എനിക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു ആ അല്ലാണ്ട് വേറെ പ്രശ്നൊന്നും ഇണ്ടായില്ല
പ്രശ്നങ്ങളൊന്നുല്ലാന്ന്
ഇല്ല പിന്നെ എനിക്ക് അലർജിന്റെ പ്രശ്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കില് വേഗം പനിയൊക്കെ വരും
വരും ആഹ് ഹാ ഹ് എങ്ങനെ നമ്മൾ പഠിക്കുവാണോ ജോലി ചെയ്യുവാണോ
ഞാൻ പഠിക്കാ ഞാൻ ഡിഗ്രി തേർഡ് ഇയറാണ് ചെയ്യുന്നേ
ഓ ഓ
നിങ്ങള് വർക്ക് ചെയ്യാണോ
ആഹ് വർക്ക് ചെയ്യുവാണ് വീട്ടില് ഹൗസ് വൈഫാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്
ഓഹ്
ഉം അങ്ങനെ പോകുന്നു
അവരൊക്കെ എന്തിനാ പഠിക്കുന്നെ
അവര് ഏഴാം ക്ലാസ്സിലും ഒരാള് രണ്ടിലും
ഓ ചെറിയ കുട്ടികളാണല്ലേ
ഉം ഉം
നിങ്ങള് ഹൗസ് വൈഫ് അല്ലേ
ആഹ് ഹൗസ് വൈഫാണ്
ആഹ്
ഉം
ഹസ്ബന്റിന് എന്താ ജോലി
ഹസ്ബൻഡ് ബാങ്കിലെ കളശൻ വർക്കാണ് സഹകരണ ബാങ്കില്
ഉം ജോലിയൊന്നും നോക്കുന്നില്ലേ നിങ്ങള്
നോക്കുന്നൊന്നുല്ല
വീട്ടിയിരിക്കുന്നു പിന്നെ ആഹ വീട്ടിരിക്കുകയാണ് ഇഷ്ടം ഉം
അങ്ങനെ
എന്ത് ഏത് കോഴസാ പഠിക്കുന്ന ഏത് കോഴ്സാ എന്താ ചെയ്യുന്നത് ബിഎ ഇംഗ്ലീഷ് എന്താതെടുക്കാനുള്ള കാരണം
അത് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടായിരുന്നു അ ഞാന് അങ്ങനെ എടുത്തതാ
ജോലി ചാൻസ് കൂടുതലുണ്ടോ ഇംഗ്ലീഷിന്
ആഹ അങ്ങനെയൊക്കെ എന്തോ ചോദിച്ചാൽ ഇണ്ട് ഇതിപ്പോ നമ്മള് ഏത് ഡിഗ്രി എടുത്താലും കുറെേ ജോലി ഉണ്ടാവല്ലോ
ഉണ്ടാവൂലോ
ഇംഗ്ലീഷ് എടുത്തത് കൊണ്ട് കുറെ ഓപ്ഷൻ ഏ അങ്ങനെ ഒന്നുമല്ല
എല്ലാത്തിനോടും ഇഷ്ട
ആഹ അത തന്നെ
ഉം എത്ര വർഷം
ഞാന് മൂന്നാം വർഷം
മൂന്നാം വർഷം ഏത് എവിടെ ഏത് സ്കൂ എവിടെ പഠിക്കുന്ന കോളേജ് എവിടെയാ ഹലോ
ഞാന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
ഉം ഉം യൂണിവേഴ്സിറ്റി ഏത് കോ കോളേജില അപ്പ യൂണിവേഴ്സിറ്റി കീഴില് സ്ഥലം എവിടെയാ ആഹ കാലിക്കട്ട് തന്നെ അവിടെത്തന്നെ ഉം ഉം ക്ലാസ് ഒക്കെ അടിപൊളിയാണോ
ആഹ കൊഴപ്പം വല്യ കൊഴപ്പല്ല ഏ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നോ
ഉം ഭക്ഷണമൊക്കെ കഴിച്ചോ
ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ന്ന ചോറ് തിന്നാലെ എനിക്ക് മടിയായി ഞാൻ രാവിലെ നേരം വൈകിട്ടായിരുന്നു എഴുന്നേച്ച അപ്പൊ പിന്നെ ഞാന് ഏ ചായ കൊടുക്കാ തന്നെ നേരം വൈകിട്ടുണ്ടായിും ഇനിയിപ്പ പോയിട്ട് ചോറ് തിന്നണം ഒരു നാല് മണിയൊക്കെ ആയിട്ട് കഴ എന്നാണ് ഞാൻ വി
എവിടെ ഹോസ്റ്റലിലാണോ നിക്കുന്ന
അല്ല ഞാൻ വീട്ടില
ഉം ഹം
അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പ പോയാല
ഉ കിട്ടും നേരത്ത ഹോസ്റ്റല ആണെങ്കിൽ കിട്ടില്ലതൊണ്ട ചോദിച്ചേ എവിടെയാണ്
ഞാനിങ്ങനെ ഇതിന്റെ ഫു ഇത് കഴിക്കുന്നത് ഭയങ്കര ഇതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹോസ്റ്റലിൽ പോകാതെ വീട്ട തന്ന നിന്ന് കാരണം തോന്നുമ്പോഴേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ ഞാൻ അങ്ങനെ അധികം ഫുഡ് കഴിക്ക ങ്കക്ക് കൂടുതലും ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്യല ഫുഡ്
ഓ ഓ ഓ
അപ്പൊ പിന്നെ ഇവിടെ വീട്ടിലാകുമ്പ ആരെങ്കിലൊക്കെ
ചെറുപ്രായാലേ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കയറി വരാൻ ചാൻസ് കൂടുതലാ അങ്ങനെ ഒഴിവാക്കുന്നണ്ട് ഹെൽത്ത് ഇഷ്യൂ ഇപ്പ തന്നെ പറഞ്ഞില്ലേ പനിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കന്ന് അതിന്റെ മെയിൻ കാരണം എന്തുവാ ഫുഡ്ഡിങ്ങിനെ ഒഴിവാക്കുന്ന കൊണ്ടാണ്
പി ഇവിട ആവുമ്പോ ഇമ്മ ഇങ്ങനെ പറയും അടുന്ന് ഫുഡ് കയപ്പിക്കും അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ കഴിക്കും ഇമ്മങ്ങനെ പറഞ്ഞാലേ ഞാൻ കഴിക്കൊള്ളു അപ്പൊ ഇമ്മ ഇങ്ങനെ പുറത്താണെങ്കിലും ഇമ്മ ആഹ പറഞ്ഞിണ്ട് കൊറച്ച് മുന്ന എന്നിട്ട്പറഞ്ഞിട്ടൊള്ളു ഫുഡ് കഴക്ക് കിട്ടോള്ളൂ അപ്പ ഞാൻ കഴിക്കാന്നൊക്കെ പറഞ്ഞത് പ പുറത്താണ് അപ്പം പുറത്താണെങ്കിൽ ഇന്ന ഇങ്ങനെ വിളിച്ചത് നോക്കൂ ഫുഡ് കഴിച്ചോ നോക്കൂ പിന്നെ എന്റെ സിബ്ലിസിനോടൊക്കെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കാനെങ്കിൽ എന്ന അവര് ആവശ്യത്തിന എടുത്ത് കഴിച്ചോളൂ ഞാൻ പിന്നെ എനിക്കും മടിയായിട്ട് കഴിക്കാണ്ടിരിക്ക പിന്നെ
പാത്രം കഴി വെക്കൊന്നും വേണ്ടല്ലോ പിന്നെ കഴിച്ച എന്താ കുഴപ്പം
ഞാൻ കഴകി വെകും
ആഹ നല്ല മടിയാണ് മടിയാണ് ആക്ക്
ആ ഫുഡ് കഴിക്കാൻ മടിയാണ് പത്രക്കെ കഴുകി വെക്കും അതൊന്നും പ്രശ്നമില്ല ചെന്നാലും പോയിട്ട് കഴിക്കാം എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ
ഓ ഓ
പി ലൈറ്റായിട്ട എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല
ഉം അപ്പൊ ഇടക്കുള്ള ചായക്കടിയൊക്കെ മേടിച്ച് കഴിക്കാനാണ് ഇഷ്ടം
ആ അങ്ങനെ തന്നെ അതന്നെ പിന്നെ അടുരെ സ്നാക്സോ ബ ലൈസ് ഒന്നും അങ്ങനെ ഇഷ്ടല്ല. വല്ല ബിസ്കറ്റോ അല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലൊക്കെ അങ്ങനെ എന്തെങ്കിലുംക്കെ ആകുമ്പോ കടിച്ചു ആ അങ്ങനത്തെതൊക്കെ പിന്നെ ചപ്പാത്തി യോ അല്ലെങ്കില് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടങ്കിൽ കഴിക്കും
കഴിച്ചു ചെറിയ ചെറിയ ഭക്ഷണ സാനങ്ങളിലൂടെ ചെറിയ ചെറിയ ഭക്ഷണ സാധങ്ങളിൽ ജീവൻ നിലനിർത്തി പോകുന്ന ഒരാളാണ് ഞാൻ വിളിച്ചേക്കുന്ന ആൾ,
അതെ ഞാൻ അങ്ങനത്തൊക്കെ കഴിക്കണ പിന്നെ ഇപ്പൊ കുറച്ചയിട്ട് ഫുഡ് കുറച്ച് നോക്കുന്നുണ്ട് കാരണം പിന്നെ ഇല്ല ഇല്ല ഞാൻ കിച്ചണിൽ കയറെലെ ഇല്ല
ആ ഷോ അപ്പൊ നമുക്ക് വേഷന്നാ ഇപ്പൊ ഒരു നേരം ഉമ്മ വീട്ടിൽ ഉണ്ടാക്കിത്തരാൻ ഇല്ലെങ്കി എന്ത്‌ ചെയ്യും
അങ്ങനെുള്ളതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഓംലറ്റ്സ് പിന്നെ എനിക്ക് പഴം കൊണ്ട് എന്തെങ്കിലുംക്കെ ഉണ്ടാക്കാൻ അറിയാ ബുൾസ അങ്ങനെ പഴം ഞാനിങ്ങനെ വാ ട്ടും. അല്ലെങ്കിൽ അതുകൊണ്ട് പേരൊന്നും അറിയില്ല എന്താക്കഞൻണ്ടാക്കും ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുംക്കെ ഇണ്ടാക്കും
ഉണ്ടാക്കി കഴിച്ച്
ആഹ അങ്ങനെ കഴിക്കും അല്ലെങ്കി പിന്നെ ചോറ് ണ്ടെങ്കിൽ കഞ്ഞി ഉണ്ടാക്കും പിന്നെ എനിക്ക് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുന്നെ ഓക്കെയാണ്
ഓക്കൊണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് മൊത്തം തട്ടിക്കൂട്ടാണ്
അതെ അങ്ങനെ ഫുഡ് വേണോന്നോന്നുല്ല വേണെ കഴിക്കാല്ലത്തില്ല
ഉ ഉംം ഒരു നേരം കഴിച്ചില്ലേങ്കലും കൊഴപ്പൊന്നും എനിച്ചില്ലന്ന്
ആ അതന്നെ പക്ഷെ ഇന്റെ ഇമ്മൊക്കെ കൊഴപ്പാണ് ഇമ്മ ഞാൻ ഫുഡ് കയിച്ചില്ലെങ്കിൽ പ്രശ്നമാക്കും അന്ന ഞാൻ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ നിൽക്കും
ഭഷണോക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് നടക്കേണ്ട പ്രായല്ലേ?
ആഹ ശരിയാണ്, പക്ഷെ എനക്ക് അങ്ങനെ കഴിക്കാൻ തോ
ഉം അത് ഇഷ്ടൊക്കെ
നിർബന്ധിക്ക ന്നാലെ കൈക്കോള്ളൂ
ഉമ്മക്ക് വത് ഇപ്പളും വാരിത്തരാനൊക്കെ പറ്റോ
ആഹ ഇമ്മ ഇൻക്ക് എടക്ക് നിർബന്ധിച്ച് വാരിയൊക്കെ തെരും
ആഹ അതാ ഞാൻ പറഞ്ഞ അങ്ങനെ വാരി തരാൻ പറ്റോ ഉമ്മയ്ക്ക് ഉണ്ടാക്കണം വാരിത്തരണം എന്തെല്ലാം പണിയരിക്കും
ആഹ അതാണ് പിന്നെ ഞാൻ ഇപ്പൊ കൊറച്ചായിട്ട് ഫുഡ്‌ ഇങ്ങനെ ഉം നോർമലി കഴിച്ചു വരുന്നു
പിന്നെ വല്യ കൊഴപ്പല്ല ഇങ്ങനെ എന്തെങ്കിലൊക്കെ കഴിച്ചിട്ട് ഇന്ന് പിന്നെ നേരം വൈകി നീച്ചതൊണ്ട്
ഭക്ഷണം ഫുഡ് വേണ്ടാന്ന് വെച്ചു ഇപ്പൊ തൽക്കാലത്തേക്ക് അല്ലെ
ഇനിയിപ്പം വെയ്‌കുന്നാരായല്ലോ ഇനിയിപ്പാ ചായക്കെന്തെങ്കിലും കുടിക്കാന്നുള്ളതിലാണ്
ആഹ ഹ ഉച്ച ഉച്ചത്തെ ഭക്ഷണം മസ്റ്റ് ആയിട്ടും കഴിക്കണം ഉച്ചത്തെ ഭക്ഷണം മസ്റ്റ് ആയിട്ടും കഴിക്കണം കാരണം നമ്മുടെ ഏ പഠിക്കുന്ന ഒരാളും കൂടെയല്ലേ അപ്പൊ നമ്മുടെ തലയും ബ്രെയിനൊക്കെ നമുക്ക് അയ്ന് ഒപ്പം വളർ തൊക്കെ ഓക്കെയി വരണെ നമ്മള് ഫുഡ് കഴിക്കണം ഭക്ഷണം കഴിച്ചിരിക്കണം
ഉം ശരിയാണ് എന്തയാലും നാളെ മുതൽ എന്തായി കഴിക്കണം
ഉം നാളെ മുതൽ കഴിക്കണംന്നല്ലേ ഇന്ന് മുതൽ ഞാൻ കഴിക്കില്ല മ്മോ നാളെയാ
ഇന്ന്പ്പഞ്ഞി ഏഹ് ഉച്ചക്കെ കഴിഞ്ഞിലെ
ഇന്നത്തെ സമയം കഴിഞ്ഞൂന്ന് ഇനി നാളെ കഴിക്കല്ലേ നാളെ എന്ത് തോന്നും നാളെ ഇതേപോലെ തന്നെ ദിവസം ഇതേ സമയം തന്നെ യൊള്ളു നാലിം
നേര്ത്തെ നീക്കാനന്താലും ചാൻസ് ഉണ്ട് നാളെ ക്ലാസ്സള്ളതോണ്ട് നേർത്തെ നീക്കും
ഓഓഹോ അപ്പൊ ചോറെന്തായാലും ഉമ്മ പൊതി ഇട്ട് തന്ന് വിടും
ഇല്ല ഞാൻ വീട്ട് വന്നിട്ടാ കഴിക്ക
ആ ഉച്ചയ്ക്ക് വരും അപ്പൊ കറക്റ്റ് സമയത്ത് തിരിച്ച് ക്ലാസ്സി ചെല്ലണം അപ്പൊ കഴിച്ചിട്ട് ഓടിപ്പോ ആഹ ഹഹ
അപ്പൊ പിന്നെ അങ്ങനത്തെ കൊഴപ്പൊന്നൂല്ല
ആഹ ഹ അത് ശരി അങ്ങനെ പോകുന്നു കാര്യങ്ങള് ഉമ്മനെ ഹെൽ സഹായിക്കാനൊക്കെ കൂടില്ലേ
ആ എടയ്ക്ക് ഞാനന്നങ്ങനെ അങ്ങനെ കിച്ചന് വർ ക്കൊന്നും ഏഹ് അങ്ങന ചെയ്യാറില്ല ന്നൊടുമ്മ കിച്ചൺ വർക്കിനു അങ്ങനെ വിളിക്കൂല വേറെ നിങ്ങള ക
ഉം ഉം ഉം ചെറേ ചെറേ കാര്യങ്ങൾക്കൊക്കെ വിളികൊള്ളുമ്മ അല്ലെ
ആഹ
എന്നാ ശെരി പിന്നീട് വിളിക്കാട്ടോ
ശരി എന്നാ ഓക്കേ